കേൾക്കുന്നില്ലേ ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
എന്തൊക്കെ സുഖം അങ്ങനെ പോണ്. അവിടെ?
ഇവിടെ സുഖം അങ്ങനെ പോണം ഒക്കെ നല്ല വിശേഷാണ് ഉം കുഞ്ഞു മക്കളൊക്കെ ഉറങ്ങിയൊ
മക്കൾ ഒരാള് ഉറങ്ങി ഒരാള് ഇവിടണ്ട്
ഇന്റെയൊക്കെ അവിടെ ഡൈനിങ് ഹാള് അവിടെ കിടക്ണ്ട്
ആഹ്
ഉം
മം ചോറ് തിന്നൽ ഒക്കെ കഴിഞ്ഞിട്ട്ണ്ടാവൂലേ
ചോറുതിന്നലൊക്കെ കഴിഞ്ഞു
ഉം പിന്നെ എന്തെങ്കിലും ജോലി ചെയ്ണ്ടോ ഇങ്ങള്
എന്തെങ്കിലും ജോലി ഇപ്പൊന്നും ചെയ്യണില്ല. നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ആയിട്ട്ഒക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യല്ലേ ഇങ്ങനെ
ഓൺലൈൻ ആയി ട്ടൊക്കെ ഇപ്പൊ കൊറേ ആൾക്കാര് അതാ ഫ്രെയിമ് അതേപോലെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി
ക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓൺലൈൻ ഓരോന്ന് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ അപ്പൊ നല്ല ഇതാണല്ലോ
ആഹ് ആഹ്
എന്തെങ്കിലും ഒരു ചെറിയ ജോലി എന്തെങ്കിലും അറിഞ്ഞാ മതി പിന്നെ നല്ല
പോലെ മുടിമലിട്ട്ണ്
ആഹ് ഇപ്പൊ പറഞ്ഞ ആദ്യത്തെ മാത്രം ത്തെ മാതിരിയല്ല എല്ലാരുടുത്തും എത്തിക്കാൻ നല്ല സൗകര്യമാണ്. ഫോണും ഇങ്ങനത്തെ ഓരോ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതൊണ്ട്
ഒരുവിധം സാധനങ്ങളൊക്കെ ഇപ്പോ എല്ലാരും ഉണ്ടാക്ക ക്ക്ണുണ്ട് അപ്പൊ കച്ചവടം നടക്കുവോ ഇല്ലേ എന്നുള്ള പേടിയൊണ്ട് ഞങ്ങള് ഇതേപോലെ ഞാനും ഇന്റെ ഒരു ഫ്രണ്ടും ചെയ്യണം വിചാരിച്ചിരുന്നു
മം
ഓള് പറഞ്ഞു നമുക്ക് കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി പൈസ എടുത്ത്ക്കാണ്ട് അങ്ങനെ ചെയ്യാന്നോക്കെ ക്ഷെ ഇവിടെ ഞങ്ങ ഈ നാട്ടിൽ തന്നെ ഉണ്ട് ഏറെ കൊറെ എഹ് ഈ അച്ചാർ ഇടുന്നതും അങ്ങനെ കൊറെ സംഭവങ്ങള്
കരണ്ട്
പിന്നെ ഞങ്ങള് വിചാരിച്ചീണ്ടത് ഇതെരു ഈ? മുടിമേല് ഇടു ഏഹ് ഹെയർ ആക്സസറീസ് അതേന്നെ അതൊക്കെ ആകുമ്പോ അതൊന്നും ഇവിടെ പിന്നെ വല്ലാതെ കണ്ടിട്ടില്ലാട്ടോ ഒരു വിധം എല്ലാരും ഇപ്പോ സാധനം വാങ്ങി യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യണണ്ട് അവനാ ന്റെ മക്കൾക്കും വേണ്ടിട്ട് ഉണ്ടാ ഒക്കെണ്ട് ഇപ്പൊ എത്രയോ ആൾക്കാര് അങ്ങനെ ഉണ്ടാക്കി കടി ഒക്കെ പോവാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കണോലുണ്ട് അപ്പൊ ആർക്കും വല്ലാതെ വേണ്ട
ഇ ഇപ്പൊ എല്ലോതും ഉണ്ടാ ക്കണത് യൂട്യൂബിൽ അന്നെ ഉണ്ട് അപ്പൊ എല്ലാർക്കും പഠിച്ചാനും സുഖമാണ്
ആഹ് പിന്നെ നമ്മള് എന്താ ഉണ്ടാക്കിട്ട് പുറത്ത് കൊണ്ടപോയി വിക്കണം അതായത് ഇങ്ങനെ ആൾക്കാർക്കല്ലാതെ ഫാൻസിയിലോ ഉം അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കൊണ്ടോയി വിൽക്കണം നല്ലോണം നന്നാവും വേണം
അപ്പളാണ് ക്ക പിന്നെ നമുക്ക് ഇങ്ങന ഇട്ടൊക്കെ തൊടങ്ങാ ഈ ഫ്രെയിംമ് നെയിം സ്ലിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ
ആഹ് അത് പിന്നെ കുറഞ്ഞ ചെലവില് നടക്കണ കാര്യം റൈറ്റ്റിഞ്ഞാ ഞമ്മള് കോളി റ്റിക്ക് അനുസരിച്ചുള്ള സ റേറ്റ് അല്ലേ വരുന്നുള്ളൂ നമ്മള് നല്ല ക്വാളിറ്റി ചെയ്യുമ്പോ അതിനനുസരിച്ച്
ലാഭം ഇല്ലയാന്ന്
ആഹ് അപ്പൊ അത് ഇപ്പൊ പറയും ഇന്റെ ഫ്രണ്ടൊക്കെ അപ്പൊ അയിന്റെ ആളാണ്, ഓള് പറേണേക്കാം നമ്മളിപ്പച്ച് ഇത് ചെയ്യ്ണീനനുസരിച്ച് നമ്മുക്ക് അയിനാ
ആഹ്, ലാഭം ഇല്ല ലാഭം കിട്ടണില്യാ അതാണ്.
പത്തോ, ഇരുപതോ ഒക്കെ കിട്ടുന്നുള്ളൂന്നാ പ
ഉം, പിന്നെ കൊറേ ആൾക്കാര് ഒര് കൊറെ ആൾ ക്കരം ഉണ്ടാക്കാ തന്നെ, എപ്പോളൊക്കെയാണ്, അത്ര നെറ്റ് ഉണ്ടാവൂല.
അത്പോലെ കേക്കിന്റെ ബിസിനസ്സ്, എല്ലാരും
അത് നല്ലൊരു ബിസിനസ്സാ
പക്ഷെ, നല്ല അധ്വാനവും ഉണ്ട്. ഈ ചെറിയ മക്കള് ഉള്ളോളു അങ്ങനൊന്നും നടക്കൂല, കഴിയൂല.
അയിന്റെ എടക്ക് പോയി വാങ്ങി തിന്നാരുണ്ട് ഞാൻ, ഞാൻ ഉണ്ടാക്കലുണ്ടേ. അമ്മ ക്ക് വീട്ട്ക് ആവശ്യത്തിന്, നമ്മള് ഉണ്ടാക്കലണ്ട് ഇപ്പളല്ല, വീട്ടിലൊക്കെ വാങ്ങീണ് ഉണ്ടാക്കാൻ വാണ്ടി.
ആഹ് ആ കൊറേണേന്റെ.. ടൈമില് ഞാനും ഒരു രണ്ടെട്ടം ഉണ്ടാക്കിക്ണ്. ആഹ് അത് രണ്ടെട്ടം ഉണ്ടാക്കികണ്. കൊറോണ... അല്ല, ബീറ്ററ് ഇവടെയില്യാ ഓളെ അയൽവാസിന്റോട്ന്ന് വാങ്ങി. താണ്ട്, അപ്പൊ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ തന്നെ ഏതാണ്ട് ഒരു കേക്കിന്റെ.
ആഹ് കോയ്ക്ക് അതാവും, അയിലൊന്നുല്ല വാങ്ങാന് അറിയാന്.
ഇപ്പൊ വാങ്ങി തിന്നാ അറിയില്ല അപ്പളാ അ നിക്ക് ഇണ്ടാക്കാനുള്ള ഇഷ് ട്ടം കൊണ്ട്, ഇത് ഉണ്ടാക്കാൻ നല്ലൊരു രസാണല്ലോ, കുറേ കുറേ മെത്തേഡുകളാണല്ലോ.
ആഹ്
അപ്പൊ അതിനോട് പറയുമ്പോ, അത് ഉണ്ടാക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയുമ്പോ അത് പറയും, അങ്ങനെയാണെങ്കി വാങ്ങി വാങ്ങി തരാ അത് തിന്നോ പറയും. ആ വാങ്ങി തര്ണത് നമ്മൾ ഉണ്ടാക്കി തിന്നണീന്റെ ഒരു സുഖം തോന്നൂലേ.
അത് നല്ലം ഉണ്ടാക്കി തിന്നാനും നല്ല നയിപ്പാണ്, എത്രോരം പാത്രങ്ങളും
നല്ല പാത്രവും ആവും, പിൻസ്പൂൺ ആയാലും ഒക്കെ ആഹ് വേണം.
പക്ഷെ ഉണ്ടാക്കുമ്പോളാണ് എയിം ആയിട്ട് പഠികൊള്ളൂ, നമുക്ക് പുറത്ത്ക്ക് കൊടുക്കണെങ്കിലും.
ആ വിപ്പിംഗ് ക്രീമ് ഒഴിക്ക്ണ അതേപോലെ ആ നോസിലുകളൊക്കെ ഉണ്ടല്ലോ? അത് വരേ വാങ്ങി വെച്ചീനു ഞാന് ആഹ്
ഞാനു വാങ്ങീനിയത്, അതൊക്കെ ഉണ്ട് ഇന്റെടുത്ത്, ആ കറക്ക്ണ ടേബിള് ഉണ്ട്. ഒക്കെ ഓൺലൈന് ഒന്നായിട്ടൊക്കെപാടെ ഒപ്പം വാങ്ങിയതാണ്.
ആഹ്, ഇന്നാ അങ്ങനെ നോക്കിക്കൂടെ? സാധനം ഉണ്ടെങ്കില്, ഞാന് ഇന്നട്ട് ആ പൈപ്പിംഗ് ബാഗും ആ നോസിലും, ഒക്കെ ഒക്കെ കഴിഞ്ഞ റമസാനില് നനച്ചുള്ളിപ്പണി എടുത്തപ്പോ അതൊക്കെ ഒഴിവാ ക്കി ഇതൊക്കെ ഉ ഉണ്ടാക്കൂല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിക്കാണ്ട് ഒക്കെ ഇടുത്തു ഒഴിവാക്കി.
ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊന്നും അങ്ങനെ ഒഴിവാക്ക ഒഴിവാക്ക്ണ പരിപാടി ഒന്നുംഞങ്ങളിലില്ല. എത്ര കാല
നോസില് ഞാന് ഇട്ത്ത് വെച്ചീർന്നു, അത് പിന്നെ അത് പോയതാണ്. അത് എത്ര കൊല്ലായി? ഉം, ഒ ഒരു അഞ്ചു ആറ് കൊല്ലായിട്ട്ണ്ടാവും.
ഉം, ഈ പിന്നെ ആ ഇത് എറങ്ങി കെ ഇങ്ങനെ എല്ലാരും കേക്കൊക്കെ ഉണ്ടാക്കല് തുങ്ങീലെ, ആ ഇതീല് ആരു പൂതി, എല്ലാത്തിലും ഉണ്ടായില്ല ഫ്രീ കോച്ചിങ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ, ഇപ്പോ ഇണ്ടോന്ന് എനിക്കറീല. അയിന് അങ്ങനെ വാങ്ങിയതാണ് ഞാന്. അങ്ങനെ ഉണ്ടാക്കിം ചെയ്തീന് ക്ലാസ്സൊക്കെ കേട്ട്കാണ്ട്.
ഇങ്ങനെ അതിന്റെ ക്ലാസ് കേട്ട് നോ നോട്ട് ബുക്കിൽ കുറേ എഴുതി ഒക്കെ വെച്ചീന്നു. ങ്ങട്ട് ഓരോ സ്റ്റെപ്പുകളും, സാധനം അങ്ങനെ എഴുതി നോട്ട്ബുക്കില് എഴുതി വെച്ച് അങ്ങനെ ഒരു
ആഹ് പിന്നെ ഈ ആ എന്നെങ്കിലും ഉണ്ടാക്കണോർക്ക് ഈ ബേക്കിങ്‌ പൗഡറ് ഇതൊക്കെ വാങ്ങി ഒക്കവാങ്ങിയാ പിന്നെ ബാക്കി വേസ്റ്റായി പോവാണ് അ പിന്നെ പഴയതായ പിന്നെ അടുത്ത കേക്ക് ഏതെണ്ടാക്കുമ്പോ പിന്നെ പറ്റണില്ല ആ അതന്നെ ഞാ അതൊക്കെ വിചാരിച് അല്ലെങ്കിൽ പിന്നെ സ്ഥിരം ഉണ്ടാക്കണം ഉണ്ടാക്കി കൊടുക്കുണോലാവണം
ആഹ് പിന്ന എന്ത പറയാ
അങ്ങനക്കെ ആണ്ഇപൊ സം സംഭവങ്ങള് ഇഞ് എന്തെങ്കിലൊക്കെ ബിസിനസൊക്കെ അങ്ങ് നോക്കണം
ഏത് ബിസിനസ് നോക്കുമ്പൊളും അയിനൊന്നും ശരിക്കങ്ങട്ട് ഒരു ഇത് കിട്ട്ണില്ല ലാഭം കിട്ട്ണില്ല അതേപോലെ ഒന്ന്‌ നോക് ക്കുമ്പോ എല്ലാരും ഐമൽ ത്ന്നെക്കാരം അച്ചാറും കാര്യം
ഫ്രെയിമോക്കെണ്ടാക്കുമ്പോ നമു ക്ക് ലാഭം കിട്ടണെങ്കി നമ്മളൊന്നായിട്ട് ഫ്രൈമക്കൊന്നായിട്ട് വാങ്ങികൊണ്ടന്നു നോക്കുമ്പള ന്മുക്ക് ലാഭണ്ടാവുള്ളു മ ഇത് ഒരു ഇതുണ്ടാക്കിക്കാണ്ട് നമ്മളൊന്ന്‌ പോയി എഴുതി നമുക്കന്നെ അത്യാവശ്യം പൈസ ആവാണ്
ആ ആഹ് പിന്നെ ഓൽക്കത് കൊടുക് ക്കുമ്പോ ഓലോട് പൈസ പറയുമ്പൊ അത്ര ഓൽക്കത് കൂടുതലായി തോന്നും ത്രക്കെ പൈസ ഉണ്ടാന്നൊക്കെ ആഹ് മം തോന്നും
അങ്ങനെക്കേയാണിപ്പം നേ ഇത്ണ്ടായും പിശുക്കാ ഇതിന്നാള്പ്പം എണ്ണം ഉണ്ടാക്കിച്ച് പറഞ്ഞാപിന്നെ സ്ലിപ്പിന്റെ വിന്റെ കോളൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിന് അത്യാവശ്യം റൈ റ്റേ നമ്മക്കൈമേലൊന്നും ലാഭല്ല
ആര് ങ്ങള മോളോ
ആഹ്
ആഹ്
അയ്മ അയ്മ നമ്ക്ക് ലാഭ അയ്മലില്ല ഫ്രൈമക്കോള് ഫോണില് പ്പ എല്ലതും ഫോണിലു ണ്ടല്ലോമക്ക് പഠിച്ചാന്
ആഹ് ആഹ്
ഊം അങ്ങനെ
യൂട്യൂബുള്ളതൊണ്ട് ഏതായാലും ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ കയി ച്ചലാവും പെൺകുട്ടികളും ആൺകുട്ടികളും കയിച്ചല്ലാവും
ഞമ്മളൊക്കെ ആയിനെ നമ്മക്ക ങ്ങനെ
പണ്ട് ഞാനുംവിടെ വന്നീന്റെഷം തിലൊക്കെ നോക്കി കിന്നണ്ടാക്കി പഠിച്ചലുടങ്ങിയത് ഒന്നും കല്യാണത്തിന്റെ മുന്നെ പഠിച്ചിട്ടില്ലേന്നൊര് ഒരു ചിക്കൻ കറി മാത്രം അറിയുന്ന്‌
ഉം
പിന്നെന്തക്കെ
പിന്നൊക്കെ നല്ലതന്നെയാണ്
എ മയണ്ടായിരുന്നവിടെ
ഇപ്പൊ ഒരു നല്ല വെയിലാണ് ഇപ്പ വൈന്നേരാവുമ്പോത്തിന് മയ വെരുവോനറിയില്ല
അഹ് അഹ്
പ്പൊക്കെ നല്ല വെയിലാണ് ഇന്ന് നല്ല കാലാവസ്ഥയാണ്
ആഹ്
അവിടെങ്ങനെ
ഇവിടേം വെയിലന്നെപ്പോ ന്നാലും രാവിലെ ഒരു മൂടലൊക്കെണ്ടായിന്നു വെയിലിന് വല്ല്യ ചൂടൊന്നും ഇല്ലട്ടാ വല്ല്യ ചൂട് തോന്ന്‌
തത്ര ചൂടില്ല പിന്നെ അന്നാക്ക് ന നല്ല ചൂടുള്ളെന്ന വെയിലാമ്പ എന്തരു ചൂടായ്ന്ന്‌ ഇപ്പ വെയിലിനന്നെ ചൂടൊക്കെ കുറവാണ്
ചൂട് തോന്നിന്ന് ഉ ഇന്നല്ലെ കുറച്ച് ചൂട് തോന്നും
എനിക്ക് പിന്നെ എല്ലാരും പറയ സഹിക്കാംനത്തെ ചൂടൊന്നും അല്ലെങ്കിലും ഉണ്ടായില്ല
ആഹ്ആഹ് മഴ പെയ്തിന്റെ ശേഷം
ആഹ് അ അത് തന്ന ഇല്ല അത്ര ചൂടൊന്നും ഇല്ല
അഹ് ആഹ് ആഹ് ഇല്ല അപ്പൊ ഹസ്ബൻഡൊക്കെ പണിക്കോയിട്ടുണ്ടാവൂലേ
ആഹ് പോയി പണിക്ക് പോയിന
ആഹ് ആബടി പോയ്ക്കണു
ആഹ്
എല്ലാരും പോയി വൈകുന്നേരം വരും ചിലപ്പോ വൈ കും, ചിലപ്പോൾ നേരത്തെ വരും. ചെലപ്പോ നാട്ടിലേക്കാരം പണി അല്ലെങ്കിൽ വേറെ എവിടെങ്കിലേക്കാരം പണി.
ആഹ്, അങ്ങനെ തന്നെ ചിലപ്പോൾ ഓല് കൂട്ടി വെച്ചക്ക അങ്ങനെ ഉം ചെലപ്പോൾ നേരം വൈകും ചെലപ്പോൾ നേരത്തെ വരും.
ആഹ്
അങ്ങനെയൊക്കെന്നെ ഇവിട്ത്തെ സിറ്റ്വേഷനും
ആഹ്
ഉം, ഉം വേറെന്താങ്ങട്ട്?
വേറെന്താ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുല്ല.
ഇപ്പൊ ഇന്നാ പിന്നെ വിളിക്കട്ടന്നാ.
ആഹ്, ശരി.